ഹലോ അസ്സലാമലൈക്കും.
വലൈക്കുംമുസ്ലാം എന്തക്കേ?
എന്താണ് ചായൊടി കഴിഞ്ഞോ?
ചായ കുടിക്കാണ്.
ആഹ് ഇവിടെ കഴിഞ്ഞു.
ഉം
എന്താ ആ ചായ ആഹ് ശരി ഉം
ഇന്നലെ പോന്നാണ് ഇന്നലെ പോന്നാണ്. എൻതെണ്ടാക്കി?
ഞാന്വ്ടെ ദോഷിം ചമ്മന്തിം
ആഹ്
അവ്ടെന്താ?
ഏ ഭൂരിം കെഴങ്ങ് കറിം.
ആഹ് ആഹ് ഇസ്റ്റ് ഉം
ആഹ് ഉച്ചക്കുള്ളൊക്കെ റെഡി ആയി തൊടങ്ങിയോ?
ഇല്ലല്ല ഒരുങ്ങീറ്റില്ല.
ഉംഹ്.
ഇന്ന് പോവോ?
പോക്കൊന്നും ആയിട്ടില്ല. ഇപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യണാന്നാവാ.
ആഹ് ആഹ്.
ഉംഹ്. ഇന്നലെ ഒരു ഉച്ചക്കായപ്പോ ഇപ്പൊ വന്നു. കൊണ്ട്രാന് ഇക്ക വർക്കിനും പോയിരുന്നു.
ആഹ അയ്ശരി അങ്ങനെ പോയതല്ലേ.
പോയോ?
ല്ല ഒരാള് പോയി ഒരാള് ഇതാ എട്ടേമുക്കാലാവുമ്പോ പോവും.
ഏഹ്.
അങ്ങനെ.
ആ അങ്ങനൊക്കെയാണ്. ഇന്നെന്താ ഉച്ചക്ക് ണ്ടാക്കണ്.
ഉച്ചക്കയ്ക്ക് എന്താണ്ന്ന്ണ്ടത് മീന്വന്നാ വാങ്ങ.
എല്ലാരും പോയാ പിന്നെ ഒറ്റക്കല്ലേ. ഇപ്പ ഭക്ഷണം കഴിച്ചാലും എറങ്ങൂല.
അതെ പിന്നെ വൈകുന്നേരത്ത്ക്കൊക്കെ ഉള്ളു പിന്നെ.
ആഹ് ഒറ്റക്കായി കഴിഞ്ഞാ അങ്ങൻതന്നെയാണ്. എന്തണ്ടാ. ണ്ടെന്നു അറിയില്ല. എന്തൊ കഴിക്കാനും വഴ്ക്കൂല ആരുല്ലെങ്കിൽ.
അ അതെ അതെ അങ്ങൻതന്നെ ഉംഹ്. അപ്പൊ കുട്ടികൾക്ക് അവിടെ കുട്ടികളില്ലേ? സ്കൂള് പോണെ.
കുട്ട്യാൾക്ക് ഇവിടുന്നും പോവേ രണ്ടോട്‌ത്ത്ന്നും പോവാ അങ്ങനെ ആക്കി.
ആ ആഹ് ആഹ് ആഹ് അതുകൊണ്ടാണ്.
ആഹ് അതോണ്ടാണ് വന്ന്നിന്നത്. ആഹ്.
അപ്പൊ പിന്നെ നമുക്ക് വിരുന്ന് നിൽക്കാ.
ആഹ് അങ്ങനെ ആക്കിയതന്നെയാണ് ഞാന്.
ആഹ് ആഹ്.
അങ്ങട്ടുംഇങ്ങോട്ടും ഞാൻ മൂത്ത മോൻ ഇവിടെ പഠിക്കണ കാരണം. തലേ ന്ന് ഓൻക്ക് വല്ല എക്സാമോ കാര്യങ്ങളൊക്കെ വരുമ്പോ ആ മറ്റോൻക്കും ഓരോ ബുദ്ധിമു. ട്ടാവൂലേ ലീവാക്കേണ്ടി വരൂ ലേച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്.
ആഹ് ആഹ്.
ഉംഹ്. ഇ നാലാം ക്ലാസ് പിന്നിപ്പോ നാല് കൊല്ലായിട്ട് ഇവിടെ തന്നെയാണ് മൂത്താള്.
ആഹ് ആഹ് രണ്ടോട്ത്ത്ന്നും പോവാൻ പറ്റുവല്ലോല്ലേ ഉം
ആഹ്.
ഉംഹ്.
അതോണ്ടാണ് ഇങ്ങട്ട് പോര്നന്നെ. അല്ലെങ്കി വരവൊക്കെ കണക്കേക്കാരം ആദ്യന്നും ഇനി ഇങ്ങട്ട് അങ്ങനെ നിൽക്കാനൊന്നും വന്നീന്നീല.
ആഹ്.
ആഹ്.
പിന്നെ മഴ കുറവുണ്ടല്ലോ ല്ലേ.
മഴ കുറവുണ്ട് ഇന്നല മുതല്. മിഞ്ഞാന്നൊക്കെ എന്തേനു മഴ.
ആഹ്.
തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നല്ല തണുപ്പാ.
ആഹ്.
ഉംഹ്.
പാടത്തിന്റേരിയ.
ആഹ്.
ആഹ് ഇപ്പണ്ടാവും.
പിന്നെ വീട്ടു പോയിരുന്നില്ലേ?
പോയിട്ടില്ല കൊറച്ചിസായി പോയിട്ട്. കുട്ടി എണിറ്റോ ചോദിക്ക?
ഏഹ്
ചെറിയ കുട്ടി. ഇപ്പ കൂടെ മറ്റേ രണ്ടാമത്തെ ആളെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്.
ഏഹ്
അ നേർത്തെ ണീക്കാരിക്കുല്ലേ?
ആ ഓന്ക്ക് നേരത്തെ അവിടേണെങ്കി ഏഴര ഏഴേ മുക്കാലിന് വണ്ടി വരും ഇവിടെ എട്ട് മണിക് ക്കാണ് വണ്ടിവര്വ
ആ അത് ശെരി. ഞാൻ വീടിൻ്റെ അട് എവിടെ സ്കൂള് നല്ലോണട് ത്ത്ള്ളത് ഇവ്ടന്നോ
ഏ ഇവിടെണ് ഇവ വി ഇവിടുത്തെ വി എന്റെ വീടിന്റെ അടുത്താണ് സ്കൂള്.
ആ ശെരി ആ
ആഹ് അവിടെ അവിടുന്ന് കൊറച്ച് ച്ച് ന്താണ് കുറച്ചുങ്കൂടെ ദൂരം കൂടുതലാണ്.
ഏ
ആ പിന്നെ അവിടന്നൊക്കെ കു ട്ട്യോള്ണ്ട്ന്ന് വിചാരിച്ചിട്ടാണ് ഞാന് ഇങ്ങനെ ആക്കിയത്.
ആഹ് ആഹ്
ഏ ഇനി മക്കളൊക്ക എപ്പഴ പോവാ മറ്റോരൊക്കെ?
ഇതാ എട്ടേ മുക്കാൽനു പോ എട്ടേ മുക്കാല് എട്ടേ മുക്കാലിന് ഓന് സൈക്കിളുമേ പോവാ
ഏ ഭക്ഷണന്തേലും കൊണ്ടോവോ?
മ് ചോറ് കൊണ്ടോണേ ചോറ് ന്നല രാത്രി വെച്ചത് കൊറച്ച് മാറ്റി വെച്ച്. തെളപ്പിക്കാ
ഏ ആ പത്താം ക്ലാസ് പഠിക്കണ ആള് പോയോ ഏ
ഓന് ട്യൂഷണ്ട് നേരത്തപ്പോയി.
ആ ആ
ഏഴര ഏഴേ മുക്കാൽ ആകുമ്പത്ത്തിന് പോകും.
ആഹ് നേരത്തെ ട്യൂഷൻ തൊടങ്ങൂല്ലേ?
ആഹ് എട്ട് മണിക്ക് ട്യൂഷൻ തൊടങ്ങും. അവന് പിന്നെ ചോറ് കൊണ്ടോവൂലാ ഓൻക്ക് കടിയാ വാണ്ടത് അപ്പൊ ദോശെ എന്താ എള്ളതിന്റെ കൂട്ടാനും കറിയൊക്കെ കൊണ്ടോകും.
ഏ
ഇവന് പിന്നെ കടി ഇണ്ടെങ്കിലും കടി പറ്റൂല്ല ഇവനിക്ക് ചോറെന്നെ വാണം. രണ്ടാള്ക്കും
ഇവന് രണ്ടാമത്താൾക്ക് ഞാൻ ചോറ് കൊടുത്തയച്ചിനു ഓന് ഇങ്ങനെ ഈ അംഗൻവാടിതെ ചോറ് കഴിച്ചിട്ട് ആൾക്ക് ശീലല്ല്യ അഗനവാടി പോയ സമയത്ത് ത്തു അവിട്ത്തെ ചോറ് പറ്റുല്ല വീട്ടിന്ന് ചോറ് കൊടുത്തേക്കണം ആ ആ ഓൻക്ക് എങ്ങനെച്ചാലേ ഭയങ്കരതാണ് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഒന്നുംമൊന്ന് ഒട്ട് ട്ടാൻ പാടില്ല്യ അങ്ങനെയൊക്കേണ് ആ സ്കൂളിലൊക്കെ ആ സ്കൂള്ത്തെ ചോറൊക്കെ നല്ല വേവിച്ച ങ്ങനെ തര്ണല്ലേ? അപ്പം ആ ന്നിട്ട് ഇവിടുന്ന് ചോറ് കൊടുത് പിന്നെ ടീച്ചർ പറഞ്ഞു കുട്ട്യോളൊക്കെ കഴിക്കണം കണ്ടിട്ട് എന്താണാവോ ഇവിടുന്ന് കഴക്ക്ണ്ട് ന്ന് പറഞ്ഞു
ആഹ്
പിന്നെ അയിന്റെ ശേഷം ഞാൻ ചോറ് കൊടുത്തയച്ചിട്ടില്ല അങ്ങനെ കൊടു- ത്തേക്കുമ്പോ നേരത്തെ പണി കെയ്യും ചോറും കൂട്ടാനൊക്കെ ആയാല് ഇവൻ അങ്ങനെ പച്ചക്കറി ഒന്നും കഴിക്കൂല ഒരു സോയാബീൻ പൊരിച്ചതോ അല്ലെങ്കി പപ്പടം പൊരിച്ചത് അതെ മേ വേണ്ടുള്ളൂ
വേണ്ടുള്ളൂ ഉം അത് കൂട്ടിച്ചോറ്ന്നോളും
അത് കൂട്ടി കഴിക്കോള് അത് വീട്ടിലായാലും അങ്ങനെ തന്നെ
ആഹ് ആഹ് ചിക്കനും ഇതൊന്നും വേണോന്നില്ല
അങ്ങനെ നിർബന്ധന്നുമല്ല മൂന്ന് മക്കള് അങ്ങനെ തന്നെ നിർബന്ധന്നൂല്ല
ഉം അപ്പൊ സുഖാണ് ഇവടെ ക്കെ ചിക്കനും മീനൊന്നും ഇല്ലാതെ പറ്റൂല
അങ്ങനൊന്നും ഇല്ലട്ടോ ചിക്കനും മീനും നിർബന്ധന്നുല്ല ആ പിന്നെ മ്മള് പച്ചക്കറിക്കെവെച്ച അതൊന്നും കഴിക്കൂല ഓ രണ്ടാമത്തെ ആൾക്ക് - ഒര് പപ്പടം ഉണ്ടെങ്കി കഴിക്കും
കയിക്കും ഉം
ഉം മൂത്ത ആള് ഇത്പോലെ മൂ ത്താൾക്ക് തക്കാളി കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ചിക്കൻ ണ്ടെങ്കി ചിക്കൻ കഴിക്കൂട്ട നല്ലോണ്ണം കഴിക്കും ആഹ് ഹ
നിർബന്ധണ്ടാവൂല്ലല്ലേ അപ്പൊ എനിക്ക് ചെറിയൊന്ക്ക് ഇതുപോലെക്ക്ച്ചക്കാ കൂട്ടാൻ ഭയങ്കര ഇഷ്ട്ട വെള്ളല്ലാതങ്ങനെട അപ്പ എനിക്കത് കൊണ്ട് പോകുമ്പൊ വെറും ചോറിന അപ്പൊഞാനത് കൊണ്ടാവാൻ കൊടുക്കാ വിചാരിച്ചിട്ടെ
ആഹ ചിക്കനും മീൻ ഉണ്ടെങ്കി അത് നല്ലോണ്ണം കഴിക്കും
ആഹ് ആഹ് ഓഹ് എനക്ക്ള്ളത് കൊണ്ടോവ എടുതെ ച്ച ചെലപ്പം കൂട്ടാനൊക്കെ ചെ ലപ്പോ അതില തന്നെ ബാക്കിണ്ടാവും പിന്നെ ഞാൻ സാവധാനം അങ്ങനെ ഉണ്ടാക്കും പിന്നെ അയിലന്നെണ്ടാവും ചെ ലപ്പൊ കൂട്ടാനൊക്കെ ഓരൊക്കെ പോയിക്കഴിഞ്ഞാലേ
ആഹ് ആഹ്
പിന്നെമ്മക്കായിട്ട് ഉണ്ടാക്കണം എന്നൊന്നുല്ല ഇ ചെലപ്പൊ അതിൽ തന്നെ ഉണ്ടാവും പറ നിങ്ങക്ക്ണ്ടോന്റെ ബാക്കിണ്ടകും അപ്പൊ അങ്ങനെയൊക്കെ
ആഹഹ് ഉണ്ടാക്കിയാതന്നെ നമുക്ക് കഴിക്കാണ്ടാവല്ലോ
ഉം ആഹ ബാക്കിണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ അതുകൊണ്ട്ങ്ങനെ ഒപ്പിച്ചിരിക്കും പിന്നെ വൈകുന്നേരത്ത് ആഹ് പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കിയാ പോരേ വിചാരിക്കും
ആഹ്
എല്ലാരെലുംക്കെ ഉണ്ടെങ്കിലല്ലേ തിന്നാനും പണിയെടുക്കാനും എല്ലായിനും ഒരിത് ഏഹ് ഇല്ലെങ്കി ഒരു മടി ഒറ്റക്കാവുമ്പൊ അല്ലെങ്കിൽ പിന്നെ എങ്ങടെങ്കിലും പോവാനോ ഒക്കെ ഉണ്ടെങ്കില് അങ്ങനെ ചെയ്യും വേഗം അല്ലെങ്കി അങ്ങനെ മടി പിടിച്ചിരിക്കും
വീട്ടിൽ പോയിട്ട് കുറേആയോ
ഉം കൊറച്ചായി വീട്ട് പോയിട്ട് ആ ഒരു മാസം ആവാനായി
അവിടെ വീട്ടില് ആരൊക്കെ ഉണ്ട്
അ
പേ
ഇ ആങ്ങളീം നാത്തൂനാ
ആ
ആങ്ങളീം നാത്തൂണ്ട് പ്പൊ
ഏ
മ്
ങ്ങള് ആകെ ഒരു മോളന്നെ ഒള്ളൂ
ആ
ഇന്ന് നല്ല വെയിലൊക്കെണ്ടല്ലോലെ.
ഉം ഉം പിന്നെ
വെയിലൊക്കെ കാണാണ്ട്ന്ന്. ഉം പർഞ്ഞ്ണ്ടായ്ര്ന്നു ഉം ആഹ് എങ്കിലും ആഹ്
റെഡിയായ്ന്നു പിന്നെപ്പൊ പ ചെലപ്പൊന്നും പറയാൻ പറ്റൂല്ല.
ആഹ് ആഹ് എന്നട്ട്
പറ്റൂല വെയിലിനെ വിശ്വ
ആഹ് ആഹ് അങ്ങനെക്കെണ് ങ്ങട്ട് കാര്യങ്ങള് അതെന്നെ അല്ല ആഹ് പെട്ടെന്നാണെ മഴ പെയ്യല് ആഹ് ആ
അതെ യതെ ഉം
ഇന്നട്ട്
പിന്നെന്താ
അടിക്കലും തൊടിക്കലൊക്കെ കഴിഞ്ഞോ?
എടാ കുളിക്ക് സ്കൂള് പോവാൻ നോക്ക് ഫോണ്‌ട്ത്തെക്ക് ഇൽ ഞാ ഓന് പോയിട്ടെ ചെയ്യെലൊള്ളൂ ഓം പോവട്ടെ വിചാര് ച്ച്നിക്ക കഴിഞ്ഞിട്ടില്ല.
അയ്യോ
കുളിക്കാൻ നോക്കടാ ടൈം മായ്ക്ക്ണ്.
എട്ത്തൊക്കെ വീടെള്ണ്ടോ? പണി ഒര് മണിക്ക് സ്‌കൂള് ന്നായിക്കോട്ടെ പിന്നെ വിളിക്കണ്ട് ന്നാ.
ഞാനേ ഓനെ പർഞ്ഞയച്ചിട്ട്
ആഹ് ഓക്കെ ഓക്കെ ശെരി.